ഹലോ
ഹലോ കേക്കുന്നില്ലേ
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് എന്താ വിശേഷം
എന്താ സൗണ്ടിന് പ്രശ്നാണ്ല്ലേ.
ആഹ് സൗണ്ടിന് പ്രശ്നല്ലണ്ടോടോ
ആഹ് ഇപ്പൊ കേക്ക്ന്ന്ണ്ടോ
ആഹ് പ്പ കേൾക്കുന്നുണ്ട്.
ആഹ് എന്താ വിശേഷം വെറുതെ ഇരിക്കാ.
വെറുതെ ഇരിക്ക ച്ചാല് ബാ മഹ് രിബ് ബാങ്ക് കൊടുക്കാനായി. അയ്ന്ള്ള ഒരുക്കത്തില് എന്താണ് അവിത്തൊക്കെ വിശേഷം വീട്ടിലെ
നിസ്കരിക്കാൻ നിക്കഴ്ക്കൂല്ലേ. ബാങ്ക് കൊടുത്തിട്ട് മഴ ഇണ്ട അവിടെ ഇവടെ ഇവിടെ നല്ല വിശേഷം തന്നെ ഞാനും നിസ്കരിക്കാൻ റെഡി ആയി നിൽക്ക.
ആഹ് മഴ മഴ ഇണ്ടോ അവിടെ
ഇവിടെ ഇന്ന് മഴ പെയ്തിട്ടില്ല ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു അവിടെ
ആഹ് അവിടെ അതെ ഇന്ന് ഇന്ന് മഴ പെയ്തിട്ടില്ല. ചായ കുടിച്ചാ.
ചായ കുടിച്ചു ചായ കുടിച്ചു നേരത്തെ
ഏഹ് ഞങ്ങളും ഞാനും ചായ കുടിച്ചു ഇഡ്ലി ആയിരുന്നോ രാവിലെ ഇട്ടലിയ്‌നോ അപ്പൊ അയിന്റെ ബാ ഏഹ് ഇട്ടിലി ഇട്ടിലി ഇട്ടിലി
ആഹ് ആഹ്
രാവിലത്തെ ബാക്കിണ്ടായിരുന്നു.
ആഹ് പിന്നെ മക്കളെന്താ ചെയ്യുന്നത്.
മക്കളതാ അവിടെ കളിക്കണ്ട്.
ആഹ്
കളി കഴിഞ്ഞിട്ട് വറൂ എത്തിക്കണ് അകത്ത്ക്ക് കേറിക്കണേ
ആഹ് എന്ത വലിയ കുട്ടി ഉണ്ടോ എട്ടാം ക്ലാസ്സില് പഠിക്കുന്നേ
ഇല്ല പത്ത് പത്ത് വയസ്സായിട്ടുള്ളൂ.
പത്ത് വയസ്സ് അപ്പൊ എത്രയെല്ലാ.
അഞ്ചാം ക്ലാസ്സില്
അഞ്ചില് ആഹ് മദ്രസിലൊക്കെ പോകുന്നില്ലേ.
ആഹ് മദ്രസയ് പോവണ്ട് മദ്രസയില് നാലാം ക്ലാസ്സില് ആഹ് പിന്നെ എന്താണ് നിങ്ങളെ എത്രവരെ മദ്രസ പഠിച്ചു.
ഞാൻ മദ്രസയില് പ്ലസ് വണ് പ്ലസ് വണ് വരെ പോയി.
ആഹ്
ഇങ്ങളോ.
ഞാന് മദ്രസ ഒമ്പത് വരെ
ഒമ്പത് വരെ അതെന്താ ബാക്കി പഠിക്കാതിരുന്നേ
ബാക്കി പിന്നെ പഠിച്ചില്ല പിന്നെ വല്യ നമ്മള് കൊറച്ച് ഒറച്ചിത് പോന്നാപ്പോ
ആഹ് മദ്രസ്ന്ന് പറഞ്ഞാ മദ്രസ് വിദ്യാഭ്യാസം വേണ്ടേ സ്കൂള് പോലെ തന്നെ
അത് ആഹ് അത് വേണം ഞാ യതീംഖാനെ നിന്നിട്ടാ പഠി
യതീംഖാനയിലോ എവിടെ സ്ഥലം എവിടെ
കുറ്റിപ്പുറം അയങ്കലം അപ്പൊ അവിടെ നല്ല രസാണ് എല്ലാരും കൂടീം അന്ന്ക്കേ അന്നൊക്കെ എയവത് എമ്പത് കുട്ടികളാക്കെ ണ്ടായിന്ന് അങ്ങനാവുമ്പോ ഒരു വീട് പോലെ ഒരു വീട് പോലെയിന്നു ഒരു ഫാമിലിയി ട്ട് നല്ല രസാണ് അവിടുത്തെ സ്റ്റാഫായാലും അവിടുത്തെ വിദ്യാർത്ഥ
ടീച്ചർമാരും ഉസ്താദ്മാരുണ്ടാവോ
ഉസ്താദന്മാര് പുറത്താണ് പിന്നെ ഐ അവിടെ കമ്മിറ്റിക്കാരൊക്കെണ്ടാവും പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ണ്ട്
ആഹ് ആഹ് ഇപ്പൊ നല്ല അടിപൊളിയാണ്ല്ലേ
ആഹ് അടിപൊളി ആയിട്ടാണ് അവിടത്തെ ജീവിതം പക്ഷെ എന്താ വച്ചാല് ഞമ്മള്ക്ക് ഭക്ഷണം നെയ് എഹ് ആയ്ച്ചേല് നെയ്ച്ചോറ് ബി രിയാണി പിന്നെ നാസ്ത പൊറാട്ട
ആഹ്
അതൊക്കെ ഉണ്ടാവും ശനീം നായറും
ആഹ് ആഹ് അപ്പൊ നമുക്ക് ലീവൊക്കെ
ലീവ് ന്താണ് പെരുന്നാക്ക് മാത്രോള്ളൂ
ആഹ് ആ പെരുന്നാക്ക് മാത്
ചെറിയ പെരുന്നാക്കും വലിയ പെരുന്നാക്കും പിന്നെ വെക്കേഷനില് ചിലപ്പോ ഒരു ര രണ്ട് ദിവസമൊക്കെ പോയി വീട്ടില് നിക്കാ
ഉം എത്ര വരെ അവിടെ പഠിച്ചത് പത്താം ക്ലാസ്സ് കയിഞ്ഞിട്ട് പോയതാ
ഞാന് എസ് എൽ സി എസ് എൽ സി ആവും മ്പോ ഞാ അവടെന്ന് പോന്നതാണ് കാരണം അവിടുന്ന് ട്യൂഷനൊന്നും വിടൂലേയ് അവിടെ ഭയങ്കര ഇ ഇതാണ് അവര് പറഞ്ഞേല് അപ്പറം നീങ്ങാ പറ്റൂല
ആഹ് ആഹ്
അപ്പോ അമുക്ക് എസ് എൽ സി എസ് എൽ സി ആവുമ്പോ ഞമക്ക് മാർക്ക് വേണ്ടേ
ആഹ്
അപ്പോ ഞാന് ആ അപ്പോ ഒമ്പതാം ക്ലാസ് വരെ അവിടെ പഠിച്ചിട്ടൊള്ളൂ
ആഹ് ന്നിട്ട് എസ് എൽ സി ഒക്കെ എവിടെ പഠിച്ചേ
എസ് എൽ സി തവനൂര് സ്കൂളില് ഞമ്മള നാട്ടില് പിന്നെ അ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈ ഇനിക്ക് ഗവണ്മെന്റില് കിട്ടീല്ല ന്നിട്ട് പ്രൈവറ്റില് പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചു പിന്നെ അത് കയിഞ്ഞേട്ട് കല്ല്യാണം കയിഞ്ഞു
ഏതാ ഇടുത്തത് പ്ലസ് വൺ പ്ലസ് ടു ഏതാ ഇടുത്തെ
ഹ്യുമാനിസേന്നു
ആ അപ്പം മ് ന്ന അവി അവിടെ പഠിക്കാണെ നല്ലതേന്നുലേ അവിടെ നല്ല അച്ചടക്കത്തിലുള്ള ഇതൊക്കെല്ലേ യതീംഖാനേല്
ആഹ് പക്ഷെ അവടെ മ്മള് നിക്കുമ്പോ ത ഭയങ്കര സങ്കടാണ് വീ വീട് വിട്ട് നിക്കല്ലേ
ആഹ് അത് ശരിയാ
മൂന്നാം ക്ലാസ്സ്ന്നങ്ങട് കൊണ്ടാക്കിയതാ ഇന്ന്ട്ട് ഒമ്പതാം ക്ലാസ്സ് ന്നാ ഞാ പോന്നത് അങ്ങനക്കെ കാര്യങ്ങള് പിന്നെ പ്ലസ് ടു കഴിഞ്ഞാപ്പോൾ കല്യാണം കഴിഞ് പിന്നെ കല്യാണം കഴിഞ്ഞാ്പോൾ പിന്നെ അവിടുത്തെ ജീവിതം
ന്ന് വരുമ്പോഴും അപ്പൊ സങ്കടംമായില്ലേ അവിടുത്തെ ഫ്രണ്ട്സിനെൊക്കെ വിട്ട് വരിയല്ലേ അതൊരു സങ്കടള്ള കാര്യം തന്നെല്ലേ ആഹ് ആഹ് ശരിയ എന്നിട്ടാ എല്ലാരും കല്യാണം കഴിഞ്ഞോ കൂടെ പഠിച്ച എല്ലാര
അപ്പം എല്ലാ മുിക്കവാറും എല്ലാ ആയലപ്പം എല്ലാവരും എല്ലാവരും കഴിഞ്ഞു
ആഹ് ആഹ്
ഇപ്പ ചെില കുട്ടികളുടെ ജീവിതം എന്താണ് അങ്ങനെ ഇങ്ങനെ കഴറ്റില്ലേ ബോയ്സ് ചെയ്ത് സുഖമില്ലാത്ത ജീവിതക്കയറ്റും
ആഹ്
ആഹ്
പിന്നെ എന്താ വിശേഷങ്ങ
പിന്നെന്താ സുഖാണ് അവിടൊക്കെ പറഞ്ഞാല് ഈ നേരൊക്കെ വൈകുന്നേരംക്കെ ആയാൽ നല്ല രസമാണ്
ആഹ്
എൽ
അല്ല മക്കളെപ്പ അതുപോലെ നല്ലോണ്ണം പഠിപ്പിക്കല്ലേ മക്കൾക്ക് നല്ലണം പഠിപ്പിച്ച് നമ്മളെ അതുപോലെ ആവാതെ നല്ലൊരു ജോലി മേടിച്ച കൊടുക്കുക
ആ നമ്മളെ പോലെ ആകൻ പറ്റൂല മക്കളെ നല്ല പഠിപ്പിക്കണം അതാണ്പ്പ എന്റെ ഒരു ആഗ്രഹം
അത് തന്നെ ഈ മദ്രസ വിദ്യാഭ്യാസം വേണം അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടോണം
രണ്ടും മേനം
ചില രക്ഷിതാക്കൾ മദ്രസ് പഠിപ്പിക്കൂില്ല സ്കൂൾ പഠിപ്പിക്കൂ
സ്കൂൾ പഠിപ്പിക്കും ഏ
അപ്പൊ അതിലെല്ലാം മാറ്റം വരുത്തണം ഇപ്പ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടു കൊടുക്കാം അതന്നെ
ഉം നിങ്ങ എവിടെ പഠിച്ചന്നു
ഞാന ഇതേപോലെ പറഞ്ഞ പോലെ ഞാനൊ ഒരു അറബി കോളേജില പഠിച്ചേ
ആ
ഞാൻ എസ് എൽ സി കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് പ്ലസ് ടു മുതൽ പ്ലസ് വൺ പ്ലസ് ടു അഫ്ലലുലമ പ്രിലിമിനറി കേട്ടിട്ടുണ്ടോ
ആ് അവിടെ അ അഫുദൽമ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പ അവിടെ കുട്ടികള ഇില്ല
പ്ലസ് ടു എടുത്തത് അത് കഴിഞ്ഞിട്ട് അതിന്റെ തന്നെ ഡിഗ്രി ബി എഫ് എൽ എടുത്തു
ആഹ ആഹ
എന്നിട്ട് ബി എ അഫ്സൽ കഴിഞ്ഞു ഇപ്പൊ ആ ഒരുരി ഇത് വെച്ചി് തന്നെ എങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അറബിയും ഇംഗ്ലീഷും അത്യാവശ്യം കൊഴപ്പമില്ലാത്ത രീതിയിൽ പൈസ കിട്ടുന്നുണ്ട്
എന്താർഞ്ഞേ
അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലാസ്സ്‌ സ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ ക പറ്റുന്നുണ്ട്
ആ ചെയ്യാൻ പോയി കഴിയും ആ ഓക്കെ ആ ശരിയാണ്
പിന്നെ കല്ല്യാണം കഴിഞ്ഞിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞു കല്യാണം സെപ്റ്റംബറിലാണ് വയസ്സ് ഇരുപത്തിനാല്
ഇരുപത്തിനാല്
ആഹ ആഹ് നിങ്ങൾക്ക് എത്ര എത്ര വയ അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്
ഏ
എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്
ആഹ് കഴിഞ്ഞിക്കണാ
ആഹ ഒരു കൊല്ലായി കഴിഞ്ഞിട്ട്
എവക്കാണ്
ഇവിടെ അടുത്ത് കൊറച്ച്ു പോണം അടുത്തന്നെ ഉം ദൂരെ താഴെ നാട്ടിലൊന്നല്ലോ
എന്ത്
മുട്ടിൽന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടിട്ടുണ്ടോ
ഇല്ലയയ് കണ്ടിട്ടില്ല
ആഹ് അപ്പൊ ഉ എന്താ
ആരൊക്കെണ്ട്
എവിടെ
ഏ
എവിടെ
ആര് ആര്
എവിടെ ചെക്കൻഡ വീട്ട്
ആഹ് ചെക്കന്റെ കൂട്ടില്
അവിടെ ഒരു പെൺകുട്ടിയണള്ളത് ഓള കല്യാണവും എന്റെ കല്യാണത്തിന്റെ അതേ ദിവസമാണ്
ആ അങ്ങനെ
ആഹ് ആഹ്
അപ്പൊ ആകെ ഒരു മോന ഉള്ളൂല്ലേ
ഒരു മോനള്ളൂ
ആഹ്
ഉം
അത് ശരി ഇരന്ത സുഖല്ലേ എന്താണ് ഭർത്താവ് വിളിക്കലുണ്ടാ
ആഹ് വിളിക്കലണ്ട് സുഖം തന്നെ കൊഴപ്പൊന്നുമില്ല അവിടെ ഹസ്ബന്റ് എന്താ ചെയ്യുന്നെ
എന്റെ ഹസ്ബൻഡറ് എന്റെ ഭർത്താവ് മറ്റേ ഇവിടെ പാലക്കാട് റിസോർട്ടിൽ ഷെഫാണ്
ആഹ് ആഹ് മാശാള്ള അപ്പൊ നല്ല ഫുഡ് ഒക്കെ ഉണ്ടാക്കി തല്ലോ
ആഹ് ഫുഡ്ക്കെ ഉണ്ടാക്കി തരും അല്ല ഭക്ഷണക്കെ ഉണ്ടാക്കി തരും
ആഹ്
ആഹ്
പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ കൊറേ ആയാലും മറ്റേ നമ്മെ ഫ്രണ്ട്സിനെ എന്താ കാണലുണ്ടോ
ആഹ് ഞങ്ങ എന്താണ് ഞങ്ങള് എല്ലാരും കൂടി ഒരുമിച്ച് കൂടാറുണ്ട്
ആഹ് ആഹ് ആഹ് എവിടെ അവരെ വീടും അടുത്തന്നെയാ
അല്ലല്ല പലരും പല കർണാടക പിന്നെ എൻ്റെ എൻ്റെ സ്വന്തം വീട് ഇവിടെ കുറ്റിപ്പുറം ആയങ്കലം എന്നെ കെട്ടിച്ചക്കണത് കരയക്കാട്ടക്കാണ് വളാഞ്ചി
എവിടക്ക് എവിടക്ക്
കരേക്കാട് വളാഞ്ചേരി കേട്ടക്കണോ
ആഹ് കേട്ടിട്ടുണ്ട് അവിടെ എൻ്റെ ഉമ്മച്ചിൻ്റെ ഉപ്പാന്റെ കുടുംബൊക്കെ അവിടെണ്ട്
ആഹ് അവിടെ എവിടാണ്
അവിടെ വളാഞ്ചേരി വളാഞ്ചേരിയാണ്
ആഹ് ടൗണക്ക എത്തണോ
ടൗണില അത് എനിക്കറിയില്ല ഇവര് പറഞ്ഞ കേക്കാ ഞാൻ അങ്ങോട്ട് പോയില്ല അവിടെ ഉണ്ട് ഉം
അങ്ങനെയല്ലേ
പിന്നെ കു കുറ്റിപ്പുറ എവിടെയാ വരുന്നത് മലപ്പുറം ആണോ കുറ്റിപ്പുറ ആഹ് മലപ്പുറല്ലേ വേങ്കര വേങ്ങര വേങ്ങര ഇപ്പാന്റെ കുടുംബൊക്കെ ഉണ്ട്
ഏഹ് ഞങ്ങളാണ്ട് ടെയിൽസ് എടുക്കാനൊക്കെ തോന്നിട്ടുണ്ട് വീടിനെ വേങ്ങര അവിടെട്ട്
ജില്ലകൾ തന്നെയല്ലേ മഞ്ചേരി മഞ്ചേരിയാണ് അനിയത്തി അനിയത്തി അവിടെ വർക്ക് ചെയ്യുന്നത്
ഏഹ് എ എന്താണ് ജോലി
ഡയാലിസിസ് ണ് പഠിച്ചത് അപ്പോ ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിട്ട്
ആഹ് ആഹ് അയ്ശരി
അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവൾ ഇന്ന് വരും അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാ പഠിക്കുന്നത് പഠിക്കല്ല ട്രെയിനിങ് ആണ്
ട്രെയിനിങ് ആണല്ലേ അപ്പ എല്ലാർക്കും ജോലി വേണം നമ്മളിപ്പോ ആഹ് ഈ ഡിഗ്രി എന്താ സെക്ക തേടാ
ആഹ് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഓൺലൈൻ ടീച്ചിങ്ങ് ചെയ്യുന്നത്
ടീച്ചിങ്ങ
ആഹ്
അയ് ശെരി
ടീച്ചിങ്ങ് ആണ് അപ്പൊ ചെക്കന് ഹസ്ബൻറും സാറാണ്
അതെ
ആഹ്
മഷാഹ്ള്ള
അപ്പൊ ഹസ്ബന്ഡറ് പറഞ്ഞിട്ടുണ്ട് അവിടെ കോളേജില് നോക്കാ അവിടെ ജോബ് റെഡി ആക്കി തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്
എവിടൊണ്
വടകര
ആഹ് വടകര ആഹ്
വടകര റഹ്മാനിയെ കേട്ടിട്ടുണ്ടോ
അത്ശരി ആഹ് പിന്നെന്താ ബാങ്ക് കൊക്കെ കൊടുക്കാനായല്ലോല്ലേ
ആഹ് ബാങ്ക് കൊടുക്കാനായി പിന്നെ വേറെ എന്താ മക്കളൊക്കെ എവിടെന്നിട്ട്
ആഹ് അതാ അകത്തണ്ട് ഒച്ചപ്പാടൊന്ന കേക്കായി ആണ്
ആഹ് ആഹ് ബാങ്ക കൊടുക്കാനായി പിന്നെ രാത്രിക്കത്തെ ഫുഡൊക്കെ ആയോ
രാത്രിക്കത്തെ ഫുഡ് രാത്രിക്കത്തെ ഭക്ഷണം ഏഹ് ഞങ്ങൾ ഒന്നിച്ച് വെക്കാറാണ്
എന്താ വെച്ചത് നേരത്തെ മീൻകറിയാണല്ലോ
ആഹ് ആഹ് മത്തിക്കറി
ആഹ് അപ്പൊ എന്താ വേറാര വീട്ടില് വേറെ ആരൊക്കെണ്ട്
വീട്ടില് നാത്തും നാത്തുംണ്ട് പിന്നെ ആങ്ങളുണ്ട് ഇമ്മ പിന്നെ മൂന്ന് ഒരാങ്ങളെ ഗൾഫിലാണേ പിന്നെ ഒരാങ്ങളപ്പോൾ ഗൾഫക്ക് പോവാൻ നിൽക്കണണ്ട് മാസം മുപ്പതാം തീയതി ക്ക്ശേശം പിന്നെ എന്താണ് ഒരാരാങ്ങളെ വേറെ പൊയിക്കണ
ആഹ്
ആഹ്
അപ്പൊ നല്ല അടിപൊളി തന്നെയ അല്ലേറഹ തന്നെല്ലേ എല്ലാർക്കും.